ആ
നീ യെ മറ്റേ പാത്രം വേടിക്കുന്ന കാര്യമെന്തായി
പാത്രം വേടിക്കാൻ പോണം
എപ്പോഴാ
ഒന്നും തീരുമാനിച്ചില്ല
എനിക്ക് കുറച്ച് എന്താ സ്പൂണും വെരും വെട്ടിയും ചട്ടിയും കലവും അതും ഇതും ഒക്കെ വെടിക്കാൻ ഉണ്ട് നല്ല കടയാണ് ഇവിടെ ഒന്നും അറിഞ്ഞൂടാ ഇവിടെ ഈ സ്ഥലത്താണെങ്കിൽ എവിടെയൊക്കെ ഇത്രയും കട ഉണ്ടായിട്ട് എവിടെ പോണം എന്ന് എനിക്കറിയാൻ വയ്യ
ഇവിടെ അങ്ങ് ആ മൈൻ ജംഗ്ഷനിൽ ഒക്കെ ചെല്ലുമ്പത്തേക്ക് എനിക്ക് തോന്നും വലിയ വലിയ കടകൾ ഒക്കെ കാണും ഈ വിലക്കുറവിന് പാത്രങ്ങൾ ഒക്കെ കിട്ടുന്ന
ഈ വിലക്കുറവിന് വേടിച്ചാൽ ക്വാളിറ്റി കാണോ നല്ല സാധനം ആയിരിക്കോ ഈ മ്മ് എന്നു വെച്ചാ പെട്ടെന്ന് വീണാ പൊട്ടത്തത് അങ്ങനെ ഒക്കെ വേണം എന്നുച്ചാൽ അലുമിനിയം ചാണങ്ങാത്തത് ഏ ഒന്ന് രണ്ട് വീഴ്ച്ചയിൽ ഒന്നും ചണങ്ങല്ലോ അത് ഇവിടെ ആണെങ്കിൽ വീട്ടിൽ ഗ്ലാസ്‌ ഒന്നും പറ്റത്തില്ല കുപ്പി ഗ്ലാസ്‌ ഇന്നലെ തന്നെ രണ്ട് ഗ്ലാസ്‌ പൊട്ടി ഇപ്പൊ ആലോചിച്ച ഇവിടെ എത്ര വെട്ടം ഗ്ലാസുകൾ പൊ രണ്ടും മൂന്നും ഗ്ലാസും വേടി ക്കണം കുറച്ചു പത്രങ്ങൾ വേടി ക്കാനായിരുന്നു വീട്ടിൽ വന്നു വന്നു പാത്രങ്ങൾ ഒന്നും ഇല്ല എനിക്കാണെങ്കിൽ ഈ പാത്രങ്ങൾ നിറയെ വേണം പാചകം ചെയ്യാൻ പാത്രം ഇല്ലെങ്കിൽ എനിക്ക് അങ്ങ് എന്തോ പോലെ പോലെയാ
ആ
നീ പാത്രം വേടിക്കാൻ വരുന്നില്ലേ
വെരണം വരണം ഞാൻ ഇങ്ങനെ കടകളിലൊക്കെ നോക്കും ഞമ്മൾ ഇപ്പൊ ഇതിനൊക്കെ ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത കടയിൽ ഒന്നും പോകാൻ പറ്റത്തില്ലല്ലോ
മ്മ് മ്മ് നമു കാദ്യം ബീച് കുറച്ചു കറങ്ങാൻ ഒക്കെ പോയിട്ട് എന്നിട്ട് ലാസ്റ്റ് കടയിലൊക്കെ പോക എന്ത് പറയുന്നു
മ്മ് അങ്ങനെ തീരുമാനിച്ചത് എനിക്ക് അങ്ങനെ
മ്മ് ഞാൻ മാമിയുടെ വീട്ടിൽ ഒരു മാമിയുടെ വീട് ഇല്ലേ അവിടെ ഇങ്ങനെ കല്യാണത്തിന് പോയായിരുന്നു കേട്ടോ അവിടെ കല്യാണത്തിന് പോയപ്പം അവിടുത്തെ ഫുഡും കാര്യങ്ങളും ഒക്കെ അടിപൊളിയായിരുന്നു എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട അവിടുത്തെ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ഒക്കെ കഴിക്കണം ഞാൻ വിചാരിച്ച മറ്റേ റേഷനി ഇരിയിലൊക്കെ വെച്ചു തരുന്നതായിരിക്കും ന്റെ പൊന്നും നമ്മുടെ ഇവിടത്തെ കാട്ടി അടിപൊളി ഫുഡ അവിടുത്തത് എനിക്കാണ ആവടത്ത ഫുഡ അങ് പിടിച്ച് തിരിച്ച് ഇവിടെ വീട്ടിൽ വന്നപ്പോ ഇവിടത്തെ ഇവിടത്തെ ഇത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എനിക്കാണെങ്കിൽ വയറുവേദനയും ഛർദിലും കാര്യങ്ങളൊക്കെ ആയി എനിക്കണ അവിടുത്തെ അവിടുത്തെ ഫുഡ് മാതി അയ്യോ ഇട്ട പൊന്നോ
അത അങ്ങനാ ചെിലടത്ത ഫുഡൊക്കെ നല്ലതാ നമ്മള് ച് നല്ലതൊന്നും പറഞ്ഞ് വി വിചാരിക്കുന്ന പോന്നിടത്ത് ഒരു വാഗക്കും കൊള്ളാത്തതും. നമ്മള് പ്രതീക്ഷിക്കാതെ ചെല്ല ചെല്ല ത് നല്ല ഫുഡും ആയിരി
ഞാൻ വിചാച്ച് ഇവിടു ത്തെ ഫുഡ് നമ്മള് തമിഴ്നാട്ടിലന്ന് പറയുമ്പോ നമ്മള് മറ്റേ പളനിയിലൊക്കെ പോകുമ്പോഴേ ഒരുമാതിരില്ല ഈ കുഴഞ്ഞ ഒരു ആ ആ രീതിയിലത്തെ ഫുഡൊക്കെല്ലേ കിട്ടുന്നത് ഇതാന്ന് പറയുമ്പോ കൊള്ളാം നല്ല. നല്ലോരു രീതിക്കെൻച്ചാ സദ്യ പോലും നമ്മളെ ഇവിട്ത്തെ പോലെ തന്നെ. വേറെ എവിടെം പോണ്ട സദ്യയാലു. അടിപൊളിയായിരുന്നു എൻട്ട് വയറ് നറച്ച് അതും കഴിഞ്ഞ് ഞാൻ കഴിച്ച് ആ രീതിയിൽ അടിപൊളിയായിരുന്നു. ച്ചെ ചിക്കൻ കറിയൊക്കെ ഉണ്ടല്ലോ നമ് മെളും മറ്റേ എണ്ണയിലിട്ട് പൊരിച്ചിട്ട്. അത് പിന്നെ, കറിയാക്കും. നമ്മള് സവാളെ സവാള എടു മസാലയെക്കെ ചേർത്ത് കറിയാക്കി അടിപൊളിയാക്കി എടുക്കുന്ന്. എങ്ങനാന്ന് എൻക്കറിഞ്ഞുട എൻ്റെ കല്യാണത്തിന് അവരെ പണിക്കെണം. ഫുഡിന്റെ കാറ്ററിങ് വർക്കില് ഫുഡ് വെക്കാനായാലും അവിട്ത്തെ ആൾക്കാരെ വിളിക്കണം നിന്റെ ൻ്റാഗ്രഹം ന്തുച്ചാ നമ്മള് ഒരു നേരത്തെ ഫുഡ് കൊട്ക്കുമ്പോ അവർക്ക് അത്രയും അത്രയും ഇഷ്ടപ്പെടുന്ന ആ ആ രീതീല് ആയിരിക്കെണം അവ് അവ എന്നുച്ചാ, കൊള്ളത്തില്ല ആ വീട്ടിലെ ഫുഡ് കൊള്ളത്തില്ലാന്ന് പറയല്ല്. എത്ര നാള് വേണമെങ്കിലും ഇങ്ങനെ പറഞ്ഞേണ്ടേരിക്കണം. ഇപ്പൊ ഞാ ഇരുന്നു പറയുന്നണക്കാ അവര് പറഞ്ഞൊണ്ടേ ഇരിക്കണം.
ഉം ഇപ്പഴും പയ്ങ്കര ചേലവെക് ക്കെയല്ലേ കല്യാണത്തിന്.
അല്ല ഞാനും അവനും വിചാരിച്ച് മറ്റേ രജിസ്റ്റർ മാരേജ് മതിയെന്ന് ച്ചാ, ഞങ്ങളെ ഞങ്ങടെ വീട്ടാരും ഫാമിലി മാത്രം മതിന്നുള്ള രീതിൽ ഞങ്ങള് വിചാരിച്ചെത്. ഉം അടുത്ത് എന്ന്ച്ചാ അടുത്ത ആൾക്കാര് ഞങ്ങൾക്കറിയാവുന്ന. അവന് അത്രയും ഡിസ്റ്റൻസ് ഉണ്ടായോണ്ടേ. ഞങ്ങള അടുത്ത ആൾ ക്കാര് മതി ന്നുള്ള രീതിലാ ഞങ്ങൾ വിചാരിച്ചെത് പിന്നെ ഒര് കല്യാണല്ലേ. റിസപ്ഷൻ വേണ്ടാ കല് കല്യാണം മാത്രയിട്ട് നടത്തിയാലോ എന്ന് വിചാരിച്ച്. ചില ആൾക്കാര് കാണുല്ലോ റിസപ്ഷന് പോവാം പിറ്റേന്ന് കല്യാണത്തിന് വരാൻ പറ്റാത്ത ആൾക്കാരൊക്കെ കാണുംല്ലേ ആ അപ്പൊ റിസപ്സ് നമുക്ക് വേണ്ടന്ന് വെക്കാനും പറ്റത്തില്ല എന്ന് വച്ചാ കൊടുത്തതൊക്കെ തിരിച്ച് വാങ്ങണ്ടേ
ആഹ് അതും ശരിയാ
അപ്പ അതിന് വേണ്ടീട്ട് റിസപ്ഷന് റിസപ്ഷൻ വെക്കാം ഉം വെച്ചിട്ട് തലേന്നത്തുള്ള ഡ്രസ്സ് റെന്റൽ എടുക്ക ഉം ചെന്ന് ആ പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലാ സാരിയാവുംമ്പോ അം എന്താ നമുക്ക് ഡ്രൈ ക്ലീൻ ചെയ്താല് പിന്നെ നമുക്ക് എടുക്കാം ഈ റിസപ്ഷന് ആഹ് റിസപ് ഷന്റെ ആണെങ്കിൽ നമുക്ക് ഒന്നും ച്ചെ ചെയ്യാൻ പറ്റത്തില്ല അതാമ്പോ ഹെവി വർക്ക് കൊടു കാർ രന്റാലമ്പൊ നമുക്ക് ഇഷ്ടമുള്ളത് എടുത്തിട്ട് ഹെവി വർക്ക്ള്ളത് പിറ്റേന്ന് രാവിലെ കൊണ്ട് പിറ്റേന്നല്ല കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേന്നായാലും കൊണ്ട് കൊടുക്കുന്ന രീതിൽ നല്ല നല്ല ഡ്രസ്സരിക്കണം ഉം അത് അണക്കത്ത ഡ്രസ് എടുക്കാൻ എല്ലാം റെന്റല് റെന്റല് മതി
ന അ ആ
ഉം അങ്ങനെ അങ്ങനെ എടുക്കാന ഞാൻ വിചാരിച്ചത്
അതും നല്ലാതാ
ഉം കല്യാണത്തിന്റെ റെന്റൽ എടുക്ക്ന്ന ആ ജോലറിയേ ആഹ് എടുക്കുമ്പോ പിറ്റേന്ന് എങ്ങനെ കൊണ്ട് കൊടുക്കുവന്ന് അല്ലെങ്കി അവിട്ന്ന് എടുത്തോണ്ട് വരണം എവിടുന്നാ ചെറക്കന്റെ സ്ഥലത്ത്ന്ന് റെന്റൽ എടുത്തോണ്ട് വന്നിട്ട് ഉം
തല്ല ഇപ്പൊ ഇവിടെന്ന് എട് ത്താലും ഇപ്പ ചെറക്കന്റെ വീട്ടിലോട്ട് നിങ്ങള്ൾ പോത്തില്ലിയോ പിറ്റേന്നും ഒരു ദിസം കഴി ട്ടല്ലേ അപ്പൊ എന്തായാലും നിങ്ങളെ വീട്ടീന്ന് ആൾക്കാാര് വരുമ്പോ അവരയില് കൊടുത്ത് വിടാലോ അവര് വരുന്ന വഴി കൊടുത്താ പോരെ
ആ അത് ഇപ്പൊ ഞങ്ങൾ അവിടെ ചെന്നിട്ടല്ലേ പിന്നല്ല അവര് വരുത്തോള്
ഇപ്പം ഇ അനേ ആഹ് അത് തന്നെ ഇപ്പൊ ഇവിടന്ന് അവിടന്നാണെങ്കിലും അവിടന്ന് ഒരു സാധ ഒരു ദിവസത്തേക്ക് എന്തായാലും സാധനം ഇവിടെ എന്തായാലും വരുന്ന ഒരു സമയം എടുക്കും
ഇപ്പൊ റിസ വൈ വൈകിട്ട് വീട് കാണാൻ വരുന്നന്ന് പറയുമ്പോ ഐ ഇവിടുന്ന് പറ്റത്തില്ല അന്നത്തേസം തന്നെ വരാൻ പറ്റൂല്ല പി പിറ്റേന്ന് ഒരു ദിവസം ഏ എന്തായാലും എടുക്കുവായിരിക്കും ഏ രണ്ടു
ആണെങ്കിലുള്ള ഉപയോഗംന്ന് വെച്ചാ നമുക്ക് ഇട്ട് നോക്കാ. നമ്മളെ സാരിയും നമ്മളത് കൊണ്ട് വന്ന് ട്ട് നോക്കാം അവടാകുമ്പോ നമുക്ക് അറിയാൻ പറ്റത്തില്ല നമ്മുക്ക് ചേരുവോ ഇല്ലയോന്ന്. അതൊന്നും അറിയാതെ നമ്മളീ ഇ അത് ഇടുവല്ലേ. അപ്പൊ അത് വൃത്തികേടാണെങ്കി നമുക്ക് മാ റ്റാൻ പറ്റത്തില്ല പിന്നെ നമ്മുക്ക് കയ്യിന്ന് ചെലവാവുന്നതിനെക്കാട്ടി നല്ലത് നമ്മൾ എന്തായാലും നമ്മൾ പൈസ കൊടുക്കണം അപ്പൊ രണ്ട് ദിവസത്തെ കൂടെആവട്ട് കൊഴപ്പല്ല ഇതകുമ്പോ ഇട്ട് നോക്കി ചേരുന്നതിന് നെക്ലൈസെങ്കി നെക്ലൈസ് മാലെങ്കി മാല വള കമ്മൽ ഇതൊക്കെ നോക്കിയിടാ. ചെലപ്പോ അവിടുന്ന് എടുത്തോണ്ട് വരുന്ന കമ്മല് ചേർന്നില്ലെങ്കിലോ?
ആ അതും ശെരിയാ.
ആ അപ്പൊ ഉം നമ്മളപ്പൊ അതൊക്കെ ആലോചിക്കണം.
ഉം ആ അപ്പം ഇവിടന്ന് തന്നെ എടുക്കാല്ലേ. അവിടെ പോയി എടുക്കണ്ട ഇവിടെയാകുമ്പോ നമുക്ക് ട്രയല് ചെയ്യാല്ലേ.
ആ പിറ്റേന്ന് ആൾക്കാര് വരുമ്പോ അത്തേക്ക് മാറ്റിയാൽ മതി എന്നൊക്കെ അന്ന് അങ്ങനെ ചെയ്യാ അതന്റെ മാത്രം പിന്നെ ഡ്രസ് അതുവല്ലാ റെന്റി എടുക്കുന്നെങ്കി അവിടത്തേ ഒക്കെ അവിടെ ത്തന്നെ കേരള
എടുക്കുന്നത് കല്യാണത്തിന്റെ തലേന്നല്ലേ കല്യാണത്തിന്റെ പിറ്റേന്നല്ല കല്യാണത്തിന്റെ തലേന്ന്ള്ളത്. അത് നമുക്ക് റെണ്ട് എടുത്താൽ മതി എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് പി റ്റേ ദിവസം ഉണ്ടല്ല അപ്പം ഇ ട്ട അച്ഛനമ്മേയും ആരായാലും കൊണ്ടുവന്ന് കൊടു കൊല്ല ഏ ഡ്രസ്സിന് നമുക്ക് എന്തായാലും ഓ അവറ് ഏ റെന്റെ വരുവായിരിക്കും ചിലപ്പോ അപ്പൊ കല്യാണത്തിന്റത് അവരെ കൊണ്ടുവന്ന് കൊടുക്കട്ടെ ജ്വലറി അവര് വന്നി ട്ട് വന്നിട്ടായാലും കൊണ്ട കൊടുത്താതി ആഹ് അപ്പൊ അത്ര എക്സ്പെൻസ് നമ്മ ഇപ്പ കുറഞ്ഞകിട്ടല്ലേ ആഹ്
ഇവിടെ നല്ല കട റെന്റൽ കടകളൊക്കെ കാണൊല്ലോ ഡ്രസ്സിന്റെ
ഉം കാണ യാള ങ്ങന തലേന്ന് ഈഹ് ഇത് റെന്റ് എടുക്കുവാണ അതോ യാക്കും പിന്നെ വേറെ കല്യാണന്നുല്ലേ
ഞാൻ ഞാൻ ചെലപ്പോ ഞാൻ തയ്പ്പിക്കുവായിരിക്കും എന്തോ ഒന്നും തീരുമാനിച്ചില്ല
ഉം എൻറെ കയ്യിലൊന്നും കൊണ്ട് വരല്ലേ എനിക്ക് തലക്ക് പ്രഷർ ആയിരിക്കുവെ
ഉം അത എനിക്ക് അത് ഞാൻ നല്ല വേറെ സ്ഥലത്തെ കൊടുക്കു
ഓഹ് ഓഹ് ഓഹ് നീ ഇനി എന്തേലും ഒന്ന് കൈ കൊണ്ട് ബാ
സമയത്ത് സാധനം വേണൊന്നൊണ്ടായൊണ്ട് ഞാ വിചാരിച്ചേക്കന്ന
ഉം ഞാൻ എന്തായാലും കല്യാണത്തിന് റെന്റിലാ എടുക്കുന്നത്
എടുക്കുന്നായിരിക്കും നല്ലത്
ഇ നമ് എന്തുവ
ഞാൻ കല്യാണ ത്തിന് ഒന്നും തീരുമാനിച്ചില്ല അവര് എന്തുവായിരിക്കും ആഹ് ഞാൻ എന്റെര് അല്ലല്ലല്ല അതെ അതെ അതെ
എന്റെ അമ്മായിയമ്മ വിളിക്കണെണ്
എന്റെ അമ്മായി അമ്മ അവര് അവർക്കിപ്പോ വയ്യല്ലോ അവരിപ്പം
അവർക്കെന്താ അസുഖം
അവർക്ക് അസുഖൊന്നുല്ല ചിലപ്പോ ഞമ്മക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ മനുഷ്യരല്ലേ
ഒരു കുഴപ്പല്ലാതിരിക്കുന്ന കെളവീനെ അസുഖക്കാരി ആക്കാതെടീ
അല്ലാ അവർക്ക് ഇങ്ങനെ വയ്യാണ്ടൊക്കെ വരുവാന്നൊക്കെ പറ പറയുന്നു ഞാൻ ഡീറ്റെയ്ലായിട്ട് ഒന്നും ചോദിച്ചിട്ടില്ല അങ്ങനെ അല്ല അവരെയൊന്നു വിളി നമ്മൾ അയിന് അത്ര വല്യ ബന്ധോന്നും ആയില്ലല്ലോ ലൈൻ അങ്ങനെ ഒരു ജസ് ഒരു റിലേഷനുണ്ടോ
ഉം ആ എന്തായാലും അവൻ അവനും മുണ്ടും ഷർട്ടായിരിക്കല്ല അയാള് സാരി ഉടുക്കും
സാരി സ തലേന്ന് ഫ്രോക്കു വ ഫ്രോക്കൊ പാവാടയും അങ്ങനെന്തെങ്കിലും ആ പിറ്റേന്ന് സാരി സാരി വേണ്ട ഹാഫ് സാരി ആരിക്കും
ഹാഫ് സാരിയൊക്കെ ഇപ്പൊ മാറ്റിലെ ഇപ്പ മറ്റേ ല ഏ എന്താ ചാ മറ്റേ ഷാ ഇതില്ലേ ശാഗ് മറ്റേ ഓവർ കോട്ട് പോല പാവാടയും ഉടുപ്പും ബ്ലൗസും പോലെ വന്നി ട്ട് അതിന്റെ മേലെക്കൂടി മറ്റെ നെറ്റിന്റെ ഒക്കെ ഉടുപ്പ് ഓവർകോട്ടോലെ വന്നിട്ട് അങ്ങനെയൊക്കെ പുതിയ മോഡൽ നോക്കിയെട് കൊച്ചേ
കഴിഞ്ഞിട്ട് അപ്പം ഏത് ട്രെൻഡാണോ ആ ട്രെൻഡിനൊപ്പം പോവാ എന്നാണൊരിത്
ഉം ഞാനു ഞാൻ ഇങ്ങനെ ഓ ഓരോ ഇത് നോക്കുന്നുണ്ട് അ ആ ആ ഇതേ മാതിരിക് പറഞ്ഞത് ക്രിസ്ത്യൻ രീതിയില് കല്യാണം നടത്തണോന്നാ പിന്നെ ഇപ്പ പറയുന്നത് അത് വേണ്ട ഏ ഓഡിറ്റോറിയത്തിൽ വച്ച് മതി കല്യാണം എന്നൊക്കെ പറഞ്ഞ് എന്നുവച്ചാ അവര് കൃ